കേൾക്കണില്ലേ
ആ ഇപ്പൊ കേക്കുന്നുണ്ട് ഹലോ ഹലോ ചച്ചി പറന്ന് നിക്കുന്നുണ്ടോ ഹലോ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആ ഉണ്ട്ണ്ട്ണ്ട് ഇപ്പൊ കേക്കണ
ആഹ ഞാനും കരുതി ഞാൻ ഞാൻ അവിടന്നുള്ള സൗണ്ട് കേക്കുന്നുണ്ട് പക്ഷേങ്കില് ഞാൻ പറയുന്നതിനൊന്നും ഏച്ചി കേക്കുന്നില്ല
ഉ അത് ശരി പഴക എടുത്ത തുട എ
എങ്ങനെ
എന്തൊക്കെയ ചോദച്ചി ഹലോ
ആഹ ബരാ പറർ
ചായ കുടിച്ചിലെ
ചായ കുടിച്ചു എന്നിട്ടെ ഇങ്ങനെ ഇപ്പ ഇവിടെ ഇരിക്കാ എന്തോ സുഖ ഇല്ലാത്തോലെ ഒരു വയിയ തലവേദനൊക്കെ ആയിട്ട്
ആഹ
പിന്നെ ഞാൻ കരുതി കുറച്ചൊന്ന ഇവിടൊയിരിക്കും
അതെന്താ വെള്ളമാറിട്ട് ജലദോഷം എന്ന്ത ഉണ്ടോ
അല്ല അങ്ങനെൊന്നല്ല ഏർ എന്താന്നറിയില്ല ചിലപ്പം വേർപ്പൊക്കെ കുടിച്ചിട്ടോ
എശ
അല്ലാണ്ട് മഴപ്പാറിലൊന്നും കൊണ്ടിട്ടില്ല
ആഹ ആ ഇെന്താ ചായക്ക് എന്താ സ്പെഷ്യൽ
ഒന്നുമല്ല വെള്ളാപ്പവും കടലക്കറും അവിടെയോ
ആഹ അ ശരി
ഹലോ ഹലോ
ഇവിടെ ഇണ്ടാക്കിട്ടില്ല ഇന്നലെ ബിരിയാണി ഇണ്ടാക്കീട്ട് ആ ഇപ്പൊ കേൾക്കണില്ലേ
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
കുട്ടികൾക്ക് മന്തി ബിരിയാണി ലെ വച്ചിരുന്നു
ആ ആ
അപ്പൊ ഇന്നത് നല്ലോണ്ണം ചൂടാക്കിട്ട് കഴിച്ചു പോയിണ്
ഓ ഓ
അപ്പന്ന് ചായക്ക് കടി ഇണ്ടാക്കില്ല
ആഹാ
അപ്പൊ ഞങ്ങളും ഇത് തന്നെ കഴിച്ചു ഉം അത് ഇന്നലത്തെ വേസ്റ്റ് ആയില്ല അപ്പൊ അങ്ങനെ കഴിച്ചു രാവിലെ
ആഹ ആ
എന്നപ്പഴേ
ഓ
ഇപ്പതാ ഉച്ചക്കുള്ളത് ഫുഡ് ഉണ്ടാക്കൊണ്ടിരിക്കുണു
ആ മീൻ കിട്ടിട്ടുണ്ടോ
ഇല്ലേ മീൻ കിട്ടീട്ടില്ല ഞാന് ചക്ക ഇണ്ടായിരുന്നു അതും കൊണ്ട് ഞ പുഴുക്ക്ണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ അരിയാണ്
ആ അങ്ങനെ
അപ്പോ ഇവിടെ ങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഫോണേ
ആഹാ ആ സൗണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയോ
അതെ അങ്ങിട്ട് കേക്കുണ്ടോ
ആ സൗണ്ട് ണ്ട് ആ ഇന്ന നല്ല വെയില അതെ അതെ
ഇവടിം നല്ല വെയില്
ആഹാ ആ അങ്ങനെ എല്ലാരും സ്കൂളി പോയിട്ടുണ്ടാവല്ലേ ഹലോ
മക്കളെ ബസ് കെട്ടിയാണ്ട് ഭയങ്കര ചൂട് വെയിൽ കൊണ്ടപ്പളിങ്ങനെ പൊള്ളാന്നെ ഇനി ഫ്രീയാ
ഓ
വന്നാല്
ആഹ അതെല്ലാടെള്ള അവസ്ഥ തന്നെയാ
എന്ത് ഇടക്കിട്ടാ സൗണ്ട് പോണത് ലേ
കട്ടായി കട്ടായിട്ട് ചിലപ്പോ പറയുന്ന പകുതി വേർഡോന്നും മനസ്സി ലാവുന്നില്ല
അയ്യോ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല ഹലോ
കേക്കുന്നില്ല എനിക്ക് തോന്നുന്നു കൊറച്ച് കഴിഞ്ഞിട്ടാണോ നമ്മളീ പറയുന്നത് അങ്ങത്തുന്നത് കട്ടായോ